ഹലോ ആ ഇപ്പൊ കേക്കാം
ആഹ് ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് ആഹ് ചോറും കറിയൊക്കെ ആയോ?
ചോറും കറിയോക്കെ രാവിലെ പിള്ളേര് അച്ച കൂടെ പോയി പെമ്പിള്ളേര് രണ്ടും ഉള്ളു അപ്പം എന്താടി ആ ഈ ആധാരം നടത്താൻ വേണ്ടി എങ്ങാണ്ടോ
ആ അപ്പൊ മക്കളും ആ കൂടെ
മക്കൾ ആ മലപ്പുറത്തോട്ട് എങ്ങാണ്ടാ പോയതാ മലപ്പുറം എങ്ങാണ്ടാ അപ്പൊ അങ്ങോട്ട് പോയൊണ്ട് രണ്ടര വരില്ല മൂന്നു പേരും ഇല്ലല്ലോ വൈകുന്നേരം ഉണ്ടാക്കിയാ മതില്ലോ ആപ്പൊ ഉള്ളത് കൊണ്ട് ചോറ് വെ ചിട്ട അതിന് വ എല്ലാം ബാക്കിയായിട്ടുണ്ട്.
ആഹ് ആഹ്
ഇന്ന് ചക്ക പുഴുക്കും ഉണ്ടായിരുന്നു ഇിത്തിരി ഫ്രിഡ്ജ് വെച്ചിണ്ടാരുന്നു പുഴുങ്ങാനുള്ളതായി അരിഞ്ഞേ
അതെയ
അപ്പൊ അതിന്റെ ഇത് ഫ്രിഡ്ജ് ഇരിപ്പോണ്ടായിരുന്നു അപ്പൊ അതിനെ എടുത്തും പുഴങ്ങി അപ്പൊ ചോറ് ഒത്തിരി ബാക്കി വന്ന
ആ ചക്ക തീർന്നില്ലേ ഇവിടെയൊക്കെ ചക്ക തീർന്ന്
ചക്ക തീരുന്നായിരുന്നു അപ്പൊ ഇന്നാള് എല്ലാ അന്ന് വീട്ടിൽ പോകൻ നേരത്ത് ഞാൻ ചക്ക ഉ ഒരെണ്ണ കിട്ടിയായിരുന്നു അപ്പൊ അതിന് പകുതി പുഴി പുഴുങ്ങി പകുതിടുത്ത് ഫ്രിഡ്ജ് വെച്ച് അരിഞ്ഞ് അന്ന് ഫ്രിഡ്ജി
അരിഞ്ഞു വെച്ചു ആഹ് അരിഞ്ഞു പാത്രത്തിൽ വെച്ചായിരുന്നുള്ളൂ.
അഹ് ആഹ്
ആഹ് ഇവിടെ അതുപോലെന്നെ ചക്കേടെ ഉണ്ടാക്കാന്നും പറഞ്ഞേ ഇവിടെ ആഹ് ഫ്രീസറിലായിരുന്നു പാത്രത്തിൽ അടച്ച് ഫ്രീസറിലായിരുന്നു ഇരുന്ന നാത്തൂൻ വന്ന അപ്പൊ നാത്തൂൻ കൊണ്ട് ത്തന്നയാണെ
ആഹ്
അപ്പം അതുപോലെ എടുത്ത് ഇതുപോലെ വെളിയിലോട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് തണുപ്പ് മാറിട്ടുണ്ടാക്കാവെന്ന് ഇവിടെ അമ്മ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ഓർത്തോണ്ടിരിക്ക ക്കി നിന്നത് അതാക്കാന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കാൻ ചക്കേട ഉണ്ടാക്കാൻ ഓർത്തിരുന്നപ്പം
ചക്കപ്പഴും ചക്കേ ഇരിപ്പുണ്ട് അത് എടുത്തുണ്ടാക്കണം ഇനി നാലണി ആവുമ്പോ പിള്ളേർക്കെന്തെങ്കിലും തിന്നാൻ വേണമല്ലോ ഉം നല്ല ടേസ്റ്റ് അയിന്
പറ്റുന്നുണ്ടെങ്കില് നമുക്ക് ആഹ് ഉണ്ടാക്കാനും ഇഷ്ട
ടെ പിന്നെ ഉണ്ടാക്കും കൂടും പുറത്തോട്ട് വീതം വെച്ച് കൊടുക്കും അപ്പ നമുക്ക് ഒരെണ്ണം ഒക്കെ തിന്നാൻ കിട്ടുള്ളു ന ഉണ്ടാക്കാൻ തോന്നൂല്ല
ആഹ് അതായി ഏറ്റ പക്ഷെ ഉണ്ടാക്കുന്ന അന്ന് അന്ന് കഴിക്കുന്നതിന് ക്കാളും നല്ലതേ പിറ്റേന്ന് കഴിക്കുന്നത ടേസ്റ്റ് ആ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ
അതന്നെ ആ അതെ ടേസ്റ്റ് അപ്പോ മധുരവും നല്ല തോന്നും ചൂട് കുറയുമ്പോ മധുരമൊക്കെ എന്നാ തോന്നും
ഇക്ക് എന്തോ ഒരു രസം കിട്ടാത്ത പോല ആ ചൂടോടു കൂടി
ആഹ്
പിറ്റേന്ന് കഴിക്കുന്നല്ല ഇവിടെ മക്കൾക്കെല്ലാ അതാ പിറ്റേന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്
ആ ഒണ്ടാക്കി ഇത് വേണ്ടർക്കുംല്ലേ
ഉണ്ടാക്കി വെക്കും ഉണ്ടാക്കി വെക്കുന്ന മുതലേ എന്റെ മകനെടുത്ത് കഴിക്കും വെക്കുന്നതാ കണക്ക് പിന്നെ ആർക്കും കാണുകേല എലകളിലാണോ അയിൻ്റെ ഉം എ
മകത്തിന് അത്ര അത്രയും ഇഷ്ടല്ല മക്കക്കെ
അതെയ ആ ആ ഇതെന്നെ എന്റെ മൂത്ത ആള് കഴിക്കത്തില്ല പക്ഷെ രാബയ ബാക്കി രണ്ടു പേരും കഴിക്കും
ആഹ് വിടെ അടുത്ത വീട്ടില് ആ അവരുടെ വീട്ടിൽ ആരും ഇല്ലാത്തൊണ്ട് ഞാൻ ഉണ്ടാ അങ്ങോട്ട് കൊടുക്കും രണ്ട് പേര് വയസ്സായ രണ്ടുപേര് മാത്രോള്ളേ അപ്പ അപ്പറത്തെ വീട്ടിലേക്ക് രണ്ട് എടുത്ത് കൊടുക്കും അങ്ങനെ നമ്മള് പിന്നെ കസിൻസുകൾക്ക് രണ്ട് വീട്ടിലും കൊണ്ടയ് കൊടുക്കും.
പിന്നെ അവർക്കത് കൊടുത്തിരുമ്പോ ഒര് നമുക്കത് ചക്കയൊന്നും
അഹ്
അപ്പൊ എവിട്ന്നേലും കിട്ടുന്നക്കെ ആയിരിക്കും അത് വേറെ ആഹ്
പിന്നെ അതു വല്ല ആഹ് ചെറിയ ഇച്ചിരി ഈ ചക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റും വരുന്നത് ഒത്തിരിയ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ടേസ് റ്റ് കിട്ടാത്ത പോലെ തോന്നും.
അത് അത് ഇല്ല
എന്ത് സാധന അങ്ങനോലും ഒത്തിരി ഉണ്ടുമ്പോ ഒരു ടേസ്റ്റ് ആകാത്ത പോലേം ഇച്ചിരി ഇണ്ടാക്കു ക്കുമ്പോ നല്ല ടേസ്റ്റ് പോലെ തോന്നുമല്ലോ
കു ഒന്നു തൃപ്തി ആക്ക ന്ന മക്ക ഉണ്ടാക്കുമ്പോ കു ഇല്ലാരും അപ്പ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിപ്പെറക്കി തീർക്കും അമ്മ ഇണ്ടകു ക്ക്ണ്ടെങ്കി നമക്ക് എല്ലർക്കും വേണ നമ്മള് ഇണ്ടാക്കും പിള്ളീടൊക്കെന്നെ ഇച്ചിരി ഇണ്ടാക്കുകുള്ളൂ. എന്തേലും യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാൻ കേറിയാലെ അപ്പൊ എല്ലാരും ടേസ്റ്റ് ഒന്ന കിട്ടുള്ളത് അത് വേറെ നമുക്ക് വളറെയൊന്നും കിട്ടില്ല ആഹ്
ടേസ്റ്റ് നോക്കാൻ കിട്ടിയാല അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും.
ആ ഇപ്പ ഇന്നത്തെ പിള്ളേര് അങ്ങനത്തെക്കെ വെറൈറ്റി സാധനങ്ങള് നോക്കാം ആഹ്
ആ നമ്മളടുക്ക നിക്ക ഓൺലൈൻ അ കൊണ്ട്ണ്ട ആ ഉണ്ടൊക്കെഏതും അത് വേണ്ട മേടിക്കുന്നതൊക്കെ നമ്മ അങ്ങനെ ചിന്തിക്കും. അന്നെ ആടി അത് ണ്ട് എല്ലാം വാങ്ങി എല്ലപ്പ വെട്ടണണ്ട് അവർ അല്ലാതെ അവര് ഇരിക്കുന്ന ഇ. ഉണ്ടാക്കാൻ അത് മതിയൂല ആഹ അങ്ങനെണ്ടാവും പിള്ളേണ്ട എല്ലാ സാധനം അവക്കെ ചെയ്യണ്ടെല്ലാം ചേരും അപ്പൊ അത് ആ ഒപ്പിക്കാൻ നോക്കൂല ന നമ്മളൊക്കെ എങ്ങനെയാ തള്ളേന ഇച്ചു ഉറക്കി അങ്ങനെ ഇച്ചിരി അച്ച കൂടുതൽ കിട്ടുമല്ലോ പറ എന്നുള്ള ചിന്തിച്ച് കൂടും സധം കുറവും അതിന്റെ ടേസ്റ്റ് സധനം കുറവായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ മക്കളന്നെ ടേസ്റ്റ് സധനം കൂ കൂടുതൽ ഇടും മാറ്റി. ആ ഉ ണ്ട്നം കുറച്ച ഇട്ട് അങ്ങനെക്കളല്ല പിള്ളേര് അങ്ങനെ ഇ ആയല്ലോ ഇപക്കാർക്ക് ആർക്കും പറ്റൂല്ല. കർണവന്മാര നമ്മ എന്തെ ഇപ്പൊ അപൂർവം ചെലരല്ലേ കർണവമാര് സ്നേഹിക്കുന്നുള്ളൂ ബാക്കിെല്ലാം അവടെ തള്ളി ഇടവല്ലേ പണ ഉള്ളവരെ ഒട്ടും നോക്കാനില്ല
ആഹ ഇപ്പൊ ഇത്
എന്ന് പറഞ്ഞ പോലെ പിള്ളേര് ആ പിള്ളേ അപ്പ തിന്നാൻ വേണ്ടി മാത്രം ഉണ്ടാക്കും
അ പിന്ന മാത്ര ഉണ്ടാക്കും അഹ് മക്കക്കെ അത് മതി എന്നിട്ട് അടുത്തത് അടുത്ത സമയവുമ്പം വേറെ ആഹ് അത് ശരിയാ നമ്മളെല്ലാവർക്കും ഉണ്ടാക്കി പിറക്കി വെക്കും പക്ഷെ മക്കൾ ഇച്ചിരിയേ ഉള്ളു ഉണ്ടാക്കത്തുള്ളൂ.
അതേപോലെ അവർക്ക് തിന്നാലും അങ്ങനെ ഒന്ന് തോണ്ട സാനം കിട്ടും ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി അപ്പം അതാ സ്നേഹത്തിന്റെ ഈ ഒന്നാമത്തെ കട്ട ഇങ്ങനെയൊക്കെ കുറയുന്നത് അവനവന്റെ കാര്യങ്ങളിലേക്ക് മാത്രം. മാത്രം പോണെൻ്റെ ലക്ഷണാ ഇതൊക്കെ
ആഹ അത് ശരിയാട്ടോ
അ അനാല പോയപ്പഴേ എന്താ അവിടെ പോയപ്പോം ഓരോ കാരണന്മാര് കിടക്കുന്ന കാണം ചിലവരൊക്കെ അറിയാൻ കിട്ടും
ആഹ്
എല്ലാം മുതലുള്ളവരാണ് ഈ മകളൊക്കെ പ്രസവിച്ചെടുക്കും പറഞ്ഞഞ് ആ പ്രസവിച്ചെടുക്കുകും പറഞ്ഞഞ് ഒരു ഒന്നാ അ മറില്ല പക്ഷെ
എന്നിട്ട് കൊണ്ടോയി വിട്ടേക്കുവാണ്
മകൾ മകൾ പ്രസവിച്ച് കേട്ടി പോകുമ്പോ എന്നന്ന് വിളിക്കാൻ വരൂന്ന് പറയുവാന എങ്ങനെ ഓർത്തു വെക്കും നീയെ ക്ക് സ്വന്തം തള്ളനെ ഇങ്ങനെയൊക്കെ ചെയ്ന്നോരെ
എന്താ കുറേ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ഇല്ലോ അല്ലെങ്കിൽ ചിലപ്പോ കൊണ്ടുപോലായിരിക്കും
ഞാപറഞ്ഞ് നമ്മളൊന്നും കൊ കൊണ്ടുപോകി വന്ന് വിളിച്ചുണ്ട് പോകില്ല അങ്ങനെണ്ട് ഈ പ്രസവിക്കാൻ വന്നൂന്ന് പറഞ്ഞ് തള്ളനെ കൊണ്ടിണ്ട ആവശ്യ
ഇല്ല ഇല്ല ആരും കൊണ്ട് വിടത്തും ഇല്ലല്ലോ ആ എല്ലാം അതിന്റേതായ സമയത്ത് അതിറേതായ രീതിൽ നടക്കല്ലോ?
ആഹ
ഇപ്പം പ്രസവിക്കാൻ വന്നാലും ആരെങ്കിലുമൊക്കെ കാണുമല്ലോ സഹായത്തിന്. എന്ത് സങ്കടം കാണും എന്ത് വിഷമം കാണും തള്ളമാർക്ക്.
അനെയ
ഏ ഹലോ?
ആഹ ആ അല്ല അതുപോലെ നമ്മളെ
ഇല്ല വേറെ വ ആ ആരും ഇല്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുവ.
ആ ആ ആ അതത് ഞാൻ പറഞ്ഞതാ നമ്മളും ചിന്തിക്കുന്ന നമ്മളെ ഇങ്ങനെ പെറ്റുളത്തിയോ അത് ചിന്തിക്കേണ്ട മ ആഹ
അത് മക്കൾ നോ ഓർക്കൂല്ലല്ലോ?
അതായാല നമ്മടെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന രീതി അത് തന്നെ ഞാ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞുന്നതാ. എന്താന്ന് വെച്ചാൽ മക്കളോടൊക്കെ മക്കൾക്ക് വേണ്ടി മാത്രം ആ ടേസ്റ്റിനുള്ള മാത്രം ഉണ്ടാക്കും. നമുക്കൊരു തോണ്ടിയ കിട്ടിയ കിട്ടി മക്കളെ വേരെല്ലേ മക്കളെ ആദ്യം നോക്കൂ നമ്മള് മക്കൾക്ക കൊണ്ട് ജീവിക്കും
അത് ശരിയാ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടല്ലോ മക്കൾക്ക് വേണ്ട ഒന്നും ജീവിക്കേണ്ട മുതലൊന്നും മക്കൾക്ക് നക്ക് വേണ്ടി സൂക്ഷിച്ചച്ച് വെക്കണ്ട നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നല്ല
നമ്മളാ ആ അടിപൊളി എല്ലാം സോഷ്യൽ മീഡിയ വഴിയ എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇതാവുവാണല്ലോ നമ്മുടെ ജീവിതം നമ്മളുടെ മക്കക്കന്ന്. പക്ഷെ നമ്മള് എല്ലാം നോക്കാം കേട്ടോ നമ്മളും ജീവിക്കണം. മക്കൾക്കും ജീവിക്കണം.
ആഹ് അത് നേരാം മക്കൾക്കും കൂടെ വേണ്ടി കൊറച്ച് ജീവിച്ചാലല്ലേ ഉള്ളൂ മക്കള് അതെങ്കിലും കൊറച്ചൊക്കെ കണ്ട് മക്ക് കഥനും
നാളെ ഒന്നര വയസ കൊച്ചെ അ എന്തുവാത്ര ഉദ്ദേശിച്ചട്ട് അത് അവർക്ക് ജീയിക്കാ വേണ്ടി മാത്രമല്ല അവള ഇത് കാണിച്ചത്.
അത് സഹിക്കുകയരാ കൊച്ചിന്റെ മുഖം കണ്ട എങ്ങനെ ചെയ്യാൻ തോന്നുന്നു.
എല്ലാരും എല്ലാർക്കും വേണ്ട അങ്ങട്ടും കൂടി സ്നേഹബന്ധം വേണം.
ആ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചു ജീവിക്കണം. അത് ശരിയാ അത് ഓർക്കുവേ ഇല്ലാരും. ആ അത് നേരാട്ടോ അത്ഓർക്കുകേ ഇല്ലല്ലോ ഇന്ന് ഇന്നത്തെ മത്ത മനഷ്യന്മാരും അത് ഓർക്കല്ല എനിക്ക് മതിനിക്ക് മതി എനിക്ക് മതി.
ആ അതാണ് നമുക്ക് പോയി എല്ലാരും
ആഹ് അത് ശരിയ എല്ലാം അങ്ങനെ ആയി പോയി എന്ത് ചെയ്യാൻ പറ്റും ഇനി അതിനൊന്നും ഒരു മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല.
പറഞ്ഞോണ്ടേ ഇരിക്കോളൂ ആഹ് അതെ
ആഹ് അതെ ഏഹ്
അങ്ങനെയാണ് പോക്ക്ത് എന്താച്ചാൽ ഓര് നമ്മളോരോന്ന് കാണുന്ന അങ്ങനെയാണല്ലോ
ആഹ് ഏഹ് ഇപ്പൊ അതുപോലന്നാ എല്ലാം ഫോണില് തന്നെയായില്ലേ പിള്ളേരെ
ആഹ് വെ ആ വേറെ ജീവിത സ്നേഹബന്ധങ്ങളും ആ അകന്നു
ആ സ്നേഹബന്ധങ്ങളകന്ന് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കാൻ മക്കക്കറിയാൻ മേലാത്ത പോലെയായി
ആഹ്
എല്ലാം ഫോൺ വഴി തന്നെയായി ഈ ഏഹ് ആദ്യമൊക്ക എല്ലാ മക്കളും കൂടി ആണും പെണ്ണുംന്നൊന്നും വ്യത്യാസയില്ലാതെ പൊറ ത്തെറങ്ങി കളിക്കുവാരുന്ന് ഇപ്പ അതില്ലല്ലോ?
എറങ്ങാൻ പേടിയാ
ആഹ് ഇന്ന് ഇന്നത്തെ കാലത്ത് എറ ഇന്നത്തെ കാലത്ത് എറക്കാനും പേടിയ ഇപ്പം ആങ്ങള പെങ്ങളെന്നും പറഞ്ഞ് അഹ് പണ്ട് നമ്മള് ഒരുവിധം പ്രായമാവുന്നെടം വരേം കളി ക്കുവായിരുന്ന് പക്ഷെ ഇപ്പം പറ്റത്തില്ല
പി ഇത്തരം മക്കള് ദുരു ചെയ്യുന്ന മക്കളും ഉണ്ട് എല്ലാരും അങ്ങനെയല്ലാട്ടോ എല്ലാരും അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല.
ആഹ് ആഹ് ഉണ്ടല്ലോ എല്ലാത്തിനും ഉണ്ടല്ലോ നല്ലതും
ഏഹ് അത് ശരിയാ
എന്നാ നല്ലാരുന്നൊ
ഏഹ്
ന്നാ വെച്ചേക്കട്ടെ
ആഹ് എന്നാ ശരിയെന്നാ
ആഹ്